ഹലോ ഹലോ
ഹലോ എന്തൊക്കെയിണ്ട്
ആ സുഖായിട്ടിരിക്കുന്നു രാവിലെ എന്താ പരിപാടി ഫുഡ് ഒക്കെ കഴി ച്ഛ
ഓ ഒക്കെ കഴിച്ചു
ആ എന്തായിരുന്നു രാവിലെ ഫുഡ്
രാവിലെ ദോശ മുട്ടക്കറി
ആ ആ ഞാൻ രാവിലെ ഫുഡൊക്കെ കഴിച്ചോണ്ടരി ഒക്കെയായിരുന്നു ഞങ്ങൾക്ക് കപ്പയയും മീൻകറിയും ആയിരുന്നു
ആ
ആ പിന്നെ എന്താ മഴയൊക്കെ ഉണ്ടോ
മഴ ഇന്നില്ല ഇന്ന് പെയ്തിട്ടില്ല
ഉം ഇവിടെ നല്ല മഴയാ രാവിലെ തൊട്ടേ തുടങ്ങി മഴ
ആ
പിന്നെ വേറെന്തൊ
വേറെന്തൊക്കെയാ ഇവിടെ അങ്ങനെ പ്രത്യേകിച്ചൊന്നുംല്ല
ആ പാചകൊക്കെ ചെയ്യുന്ന കൂട്ടത്തിലാണോ
ഓ അത്യാവശ്യം
പിന്നെ എന്തൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കും
അങ്ങനെ സ്പെഷ്യല് എന്ന് പറഞ്ഞാല് വലിയ ഐറ്റംസ് ഒന്നുമില്ല
പഠിക്കയാണോ അതോ വീട്ടിലെ കാര്യം വീട്ടിലാണ് ആ ഓക്കെ ഓക്കെ ആ ഉം അത്ശരി പിന്നെന്ത മഴയൊക്കെയായിട്ട് എവിടെ പോവാനാ ഇവിടെ ഇരിക്കുന്നു അപ്പം കുഞ്ഞു ഉറങ്ങുവാണ് അപ്പം കുറച്ച് പരിപാടിയൊക്കെ പാചകങ്ങളൊ കയ്യും ഇനി ബാക്കി കുറച്ച് പണിയൊക്കെണ്ട് ചെയ്യണം മഴയതൽ ഭയങ്കര മടിയായി ട നിക്കുന്നു വെളിയിലന്നും ഇറങ്ങാനും വ യാ അഹ്
മഴയായ പിന്നെ മടിയാ
ഉ തുണി ഒണാങ്ങാനൊക്കെഭയങ്കര പാടാണ്
ആഹ് ആ
ആ അപ്പൊ കൊറിച്ച്അയെക്കെ കെട്ടി തുണിയൊക്കെ വിരിച്ചിട്ട് എവി
ഒക്ക മുറ്റത്ത്
അതെയോ ഉം ഇവിടെ ഇതുവരെ വെ ത് കണ്ടതേ ഇല്ല ഭയങ്കര മഴയാണ് ആ ഉം അവധിയൊക്കെ യിട്ട് യാത്രയൊക്കെ പോയോ
യാത്രന്നും പോയില്ല
അതാ ആ പോയില്ല എങ്ങും പോയില്ല മഴ ആയതോണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാ കുഞ്ഞിനെ കൊണ്ട് എവിടേലും പോണെ അത് കാരണം എങ്ങും പോയില്ല
ആ അത്
ഇവിടെണ്ട്
ഉം
പിന്നെന്താ ഉം ഇപ്പം എന്താവിടെ ചക്കയൊക്കെ ഉണ്ടോ?
ഓ പഴുത്ത ചക്ക തിന്നോണ്ടിരിക്കുവായിരുന്നു
അതെയോ അത് ശരി ആഹ ഇപ്പൊ ചക്കയുടെ സീസ് അത് എന്തേച്ചാല് എന്തെക്കെണ്ട് ഞങ്ങക്ക് അന്വോഷി- കപ്പയുണ്ട് ഞാൻ ഇച്ചിരിക്ക കപ്പ- കൃഷിയൊക്കെ ഉണ്ടായിരുന്നു അപ്പം കപ്പ എവിടെത്ത അങ്ങനെ പിന്നെ വേറെ എന്താ വഴുതന ഉണ്ട്- പിന്നെ പയർ ഉണ്ട്
ആ ആ
ഞങ്ങള് കൃഷി ചെയ്ത്, ഒത്തിരി പേ ഇങ്ങനെ വിൽക്കാനല്ല നമ്മുടെ വീട്ടില് അത്യാവശ്യം കൃഷി അപ്പം അത് നമ്മൾ വീട്ടിലൊക്കെ ഉപയോഗിക്കും പിന്നെ വീടിന അടുത്തുള്ളവർക്ക് ഇതെല്ലാം കൊടുക്കുകയൊക്കെ ചെയ്യും അങ്ങനെ
ഉം ഉം
ഇല്ല ഇല്ല ആ പിന്നെ അവിടെ കൃഷിയൊക്കെഉണ്ടോ എന്തേലും കൃഷി ചെയ്യുന്നുണ്ടോ ഇല്ല ചെടിയൊക്കെ വെക്കുവോ
ചെടില്ല ഒന്നുംല്ലപ്പോവിട
അല്ല എനിക്ക്കോരു ചെടിയ ഞാൻ ചെടികളൊക്കെ ഭയങ്കര ഇഷ്ട്ടമായിരുന്നു ചെടിയൊക്കെ വെക്കാറുണ്ട് ആഹ പിന്നെ കൂടുതലും റോസയ എനിക്ക് ഞാന് മേടിച്ച വച്ച റോസകളാണ് കൂടുതലും റോസയുണ്ട് പല ടൈപ്പ് വെള്ള മഞ്ഞ ചുമന്ന റോസ് അങ്ങനെ കുറേ റോസയുടെ കുറച്ച് ഫങ്ഷൻസ് ഇണ്ട്
ആ
പിന്നെ എന്താ ജമന്തി ഉണ്ട് ആ പിന്നെ ജമന്തി ഉണ്ട് പിന്നെ ചെത്തി നല്ല ചുമന്ന ചെത്തിയണ്ട് ആ അതൊക്കെ ഞാൻ വാങ്ങിച്ച വെച്ച ചെടിയോട് ഭയങ്കര ഒരു ഇല്ല പിന്നെ പൂ ഉണ്ടാവുന്ന ചെടികളെ കൂടുതലും ഇഷ്ടം ഉം അല്ലാതും ഉണ്ട് പിന്നെ കൃഷി ഞാനും ഇഷ്ടമാണ് പിന്നെ എന്താ ഞൻ വഴുതന പയറുമൊക്കെ വെച്ച് അതിലൊക്കെ കുറച്ചായി വരുന്നുണ്ട് കപ്പ വെച്ചത് ഞ ഞാനും ചേട്ട ട്ടനും കൂടാ വെച്ചത് അതെൻ ആയി കൃഷിയൊക്കെ ചെയ്യും
ആ
പിന്നെ മാങ്ങൊക്കെ വീട്ടിൽ മാങ്ങൊക്കെ ഉണ്ടോ
മാങ്ങ ഉണ്ടായിരുന്നുതെ നല്ല കോമാങ്ങാ ന്റെ
ആ
ണ്ടായി പിന്നെ വീടെടുക്കാൻ വേണ്ടിയിട്ട് മുറിച്ചൾ
മുറിച്ച് കളഞ്ഞോ അല്ല ഇപ്പൊ ഈ മഴയുടെ സമയത്ത് മാങ്ങ ചക്ക ക്കൊ - അപ്പ ഇതിന്റെ എല്ലാം ഒരു സീസൺ ആയി വരും അപ്പം അത ചോദിച്ച എല്ലായിടത്തും ഇപ്പ അതിന്റെ ഒരു ഇതാ പിന്നെ എന്താ
പിന്നെ ല്ല സ്കൂളിൽ ഇ പോന്നല്ല കുഞ്ഞ തീരെ കുഞ്ഞാ ആ രണ്ടു വയസാകറായി ഇപ്പൊ കുഞ്ഞുള്ളത് കൊണ്ട് ഉം നമ്മളങ്ങങ് പൊന്നില്ലേ ഇവിടെ തന്നെ ഇരിക്കുന്നു
ആ ആ ഇതിന് മുന്നേ
ആ ജോലിക്ക് പോകുന്നുണ്ടായിരുന്നു നേരത്തെ പോകുന്നുണ്ടായിരുന്നു പിന്നെ കല്യാണത്തിന് മുമ്പ് പിന്നെ- കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞ് - കുറച്ച് കഴിഞ്ഞ് പിന്നെ മ്മ് പോന്നില്ല- പിന്നെ കുഞ്ഞയികയിഞ്ഞപ്പേൾ പിന്നെ ഒട്ടും പോകവാൻ പറ്റ- ആ പിന്നെ പിന്നെ ഇപ്പ ഞാനിപ്പം- നമ്മ അങ്ങ് പോവാൻ പറ്റാത്ത കൊണ്ട്- ഞായറാഴ്ചിവസം മതി- തയ്യലൊക്കെ പഠിക്കാൻ പോകുന്നുണ്ട് ബക്കിയുള്ള ദിവസം ഇപ്പം ചേട്ടൻ ജോലിക്ക്പോകുമ്പോൾപിന്നെ കുഞ്ഞ് തന്നെയാകും അപ്പോൾ പിന്നെ പോ- പിന്നെ തയ്യല് പഠിക്കാൻ പോകുന്നുണ്ട് ഇപ്പം പഠിച്ചൊരു പകുതി വരെ ആയി എത്തിയിരിക്കുന്നു അവിടെ എന്താ കുഞ്ഞു കുഞ്ഞുങ്ങള് ഉണ്ടാവും ആ പഠ എന്താ പഠിക്കുന്ന പിള്ളരെ
ആ ഒരാള് പത്താം ക്ലാസ്സിലാണ്-
ആ
പിന്നെ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരാൾ മൂന്നാംക്ലാസ്സ്‌ ഓടിക്കുന്ന ഒരാളുണ്ട് പിന്നെ അഗ നവാടി
അങ്ങനവാടിയ സ്കൂളിൽ പോയാ കുഞ്ഞുങ്ങളൊക്കെ- സ്കുളിപ്പോയ
ഓ എല്ലാരും പോയിപ്പോ ഒറ്റക്ക ഉ
ആ സ്കൂള് ഇടുന്നപ്പോൊ ഒരു തിരക്കാലി രാവിലെ എല്ലാരും തിരക്കാണ് ആ എല്ലാർക്കും ഫുഡക്കെ ഉണ്ടാക്കി പിള്ളേർക്ക് കുഞ്ഞു പിള്ളാരം അവരുടെ ഇഷ്ടത്തിന് ഓരോന്നും ചെയ്ത് കൊടു- ണമല്ലേ അതിന്റെ ഒരു ഇതുകാണു മ്മ് ആ ഇവിടെ പിന്നെ ഒരാളേ ഉള്ളു ആ കുഞ്ഞയത് കൊണ്ട് അതിന്റെ അടുത്ത് എപ്പോഴും ഫുൾ ടൈം അതിന്റെറടുത്ത്
പിന്നെ എന്താ
ഞാനും കുഞ്ഞു
ഉം വേറെ വീട് എടുത്തിട്ട് വന്ന
അല്ലല്ല അച്ഛനും അമ്മയൊക്കെ മരിച്ചു പിന്നെ അനിയനുണ്ട് അനിയന് ഇടയ്ക്ക് വരും അനിയ.. ജോലി സ്ഥലത്ത അനിയൻ അച്ഛനും അമ്മയൊക്കെ മരിച്ചോ ഓ ആരുമില്ല അവിടെയോ
ആ ഇവിടെ ഞങ്ങള്‌ വേറെ വീട്ടിലാ
അ ചേട്ടനും മക്കളും അങ്ങനെ പിന്നെ എന്താ എ പിള്ളേർക്കെന്ത സ്പെഷ്യലായിട്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നു
വൈകുന്നേരം ചിലപ്പോ എന്തെങ്കിലുവൊക്കെ ബ്രെഡ് അല്ലെങ്കില് അങ്ങനെ സ്..
ആ അങ്ങനെ
അങ്ങനൊന്നും അല്ലക്ക പിന്നെ ഇന്ന് ഭയങ്കര
ഉഷാറില്ല ഓ ശരി മതി മരുന്നൊന്നുംല്ലാന്ന് നിക്ക്..
ഒന്നും തേക്കൂല ഗുളിക കുടിക്കൂല ആ മരുന്ന് ആ.. വിക്സ് വേക്കൂല
ആ അതൊന്നും ഇഷ്ടല്ല ആ ആ ആവി പിടിച്ചിട്ട് കിടന്ന് ഉറങ്ങാൻ വയ്യായിരുന്നോ കുറച്ച് സമയ ആവിയൊക്കെ പിടിക്കുന്ന നല്ല അല്ലയോ തലവേദന എടു.. ഉം എന്തങ്കിലും കഫക്കെട്ട് ഉണ്ടെങ്കിൽ മാറും മരുന്നൊന്നും കഴിച്ചില്ല നല്ല ശീല എപ്പോഴും മരുന്ന് കഴിക്കാൻ രിക്കുന്നത് എപ്പോഴും നല്ലത
ആ ഞാൻ ഒന്ന് ന അധികം മരുന്ന് കഴിക്കാതെ മാറാണെങ്കിലും മാറിട്ടെന്ന് വിചാരിച്ചു നിൽക്ക ഇവിടെയാണെങ്കിലോ ഇവിടെല്ലാരും ഇവിടെ എല്ലാരും ചെറിയൊരു ആ പനി എന്തെങ്കിലും ഒന്ന് വന്നാല് അപ്പ മരുന്ന് കഴിക്കും
ആ ആ മരുന്ന് കഴിക്കാതിരിക്കുന്നതാ നല്ലത് പിന്നെ അതിന അഡിക്ട് ആ ഞാൻ പിന്നെ ഇപ്പോം എനിക്ക് പനിയുണ്ട് ഞാൻ മരുന്ന് കഴിച്ചു കഴിച്ചതാെന്ന് വെച്ചാൽ കുഞ്ഞു ആയത്കൊണ്ട് ഇതിന് പനി വന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര ചടങ്ങാ അത് കാരണം ഞാൻ പിന്നെ ഉം ഞാൻ മരുന്ന് കഴിച്ച് രാവിലെയാണ് പിന്നെന്താ
പിന്നെ
പിന്നെ വെള്ളം കയറുന്ന സ്ഥലമൊക്കെ ക്കെ ആണോ മഴയൊക്കെ ഉം ചെറുതായിട്ട് അവിടെ വെള്ളം കേറൊക്കെ ചെയ്യോ ലല്ലല്ല ആ ഞങ്ങളവിടെ വെള്ളൊക്കെ കേറുന്നൊരു സ്ഥലവ അതുകൊണ്ട് അങ്ങ ഒരു ഉം ആ വെള്ളമൊക്കെ വരുമ്പോൾ നല്ല ഇപ്പൊ ഇതുവരെ ആയിട്ടില്ല വെള്ള നല്ല രസവാ മ് മീനൊക്കെ പിടിക്കാനും വെള്ളത്തി കുളിക്കാനും ഒക്കെ നല്ലൊരു
ഉം ഉം ഇവിടെ അടുത്തൊന്ന അങ്ങനെ പുഴയോ തോടോ അങ്ങനെയൊന്നും ഇല്ല
ഇല്ല ഞങ്ങള് പുഴയൊക്കെള്ള സൈഡില ആറിന്റെ സൈഡില ഞ
ആ
അപ്പം അതുകൊണ്ട് നല്ല എന്തല്ല വെള്ളമൊക്കെ ഉള്ളതോണ്ട് നല്ലതാണ് വെള്ള കേറുമ്പോ ഇച്ചിരി ബുദ്ധിമു ട്ടാ എന്നാലും വീ വീട്ടിലൊന്നുമില്ല എന്നാലും രസമാണ് മീനൊക്കെ പിടിക്കാനും വെള്ളത്തിൽ കളിക്കാനും ഒക്കെ ഒരു പ്രത്യേക ഇതാ
ആ
മ്
എന്നാ ശരി പിന്നെ വിളിക്കന്ന
ആ ഓക്കേ ഓക്കേ